ഹലോ
ആഹ് പറയ്
ആ
ചായോട് ചാ
ചയ കുടിച്ചു
എന്തുറ്റ കയിച്ചേ
ഇന്ന് ചപ്പാത്തി മൊട്ടയും പൊരിച്തന്നു
ട്ടെ
ആഹ് മൊട്ട ഇങ്ങനെ മസാല കറിവോല്ലേ
കറി വെച്ചന്ന് പറയല്ല് പൊരിച്ചെന്ന് പറയണേ
അതിങ്ങനെ കൊത്തി പൊരിച്ചിട്ട് കറിയല്ലത് ഇങ്ങനെ കൊത്തി പൊരിച്ചിട്ട് അതിലിങ്ങനെ മ സാലയൊക്കെ ചേർത്തിട്ട് സവാളയൊക്കെ ഒരിഞ്ഞിട്ട് ഒരു കറി ചാ ചാറില്ലാത്തത് ഡ്രൈ
ഓ അതിനെ ഫ്രൈന്നാ പറയുന്നത്
ആഹ് സുഖല്ലേ
സുഖത്തിനൊരു കുറവില്ല
എന്ത് പറയണ് ചേട്ടൻ
ചേട്ടനിവിടെയുണ്ട് ആഹ് ഇന്ന് പോയിണ്ട് ജോലിക്ക് പോവാണ്ട് പിന്നെ സേല അറി വേണ്ടേ
ആഹ
തിരക്കൊന്നുംല്ലേ
തരക്കണ്ട്
അപ്പൊ എങ്ങനെയ ഫോൺ വിളിക്കണേ
അല്ല രണ്ടു പേരുണ്ടായല്ലോ അത് കഴിഞ്ഞു
ആ എത്ര മണി വരെണ്ടാവും തിരക്ക്
ഇന്നലെ ഒൻമ്പത് വിീഷണുണ്ടായി ഇന്നലെ വൈകുന്നേരം വരെ തിരക്കറന്നു ഇന്നപ്പോൊ തിരക്ക് കുറവാ ആഹ് റിസൾട്ട് അടിക്കാന പിടിക്കാനും
ആഹ
പിന്നെ പി ബി എസൊക്കെ വന്നിണ്ടായി ഫുഡ് കഴിച്ചിട്ടുള്ള അതിനൊക്കെ പിന്നെ ഹോം കളക്ഷൻൊക്കെ ഉണ്ടായി എന്നന്നല്ല സമയം പോയിതറങ്ങ
ഉച്ചക്ക് എന്താ കറി
കൊച്ചക്ക് എന്നിട്ട നല്ലത മീൻ കറിയോണന്നുണ്ട് പിന്നെ എവിടെ ഞാൻ ഫ്രിഡ്ജില് അച്ചാർ എടുത്തച്ചുണ്ട് ഒരു ചെപ്പ അച്ചാറി ഞാൻ കൊണ്ടുവന്നച്ചിണ്ട്
ക
സാമ്പലോ റിയേജറ് മാത്രം വക്കള്ളോ ബ്ലഡ് വെച്ചില്ലന്
അതെ
ഏതറ് മാത്രം വെച്ചളോ അതില് ആ സൈഡുകളില് ഡോറി എന്റെ ഭാഗത്ത് ആയിട്ട് വളിച്ചങ്ങനാ
ആഹ
പിന്നെവിടെ ചപ്പല്ലേ
ഓ അതെ തണുത്തോള്ള ഒക്കെ എടുത്ത് കുടിക്കാലോ ഇടക്ക
തണുത്തോളൊക്കെ ഞാൻ ഫ്രിഞ്ഞി നിർത്തിക്കും
അതൊണ്ട് കൊഴപ്പില്ലല്ലേ
ഏ ആജ അല്ലാടതും അങ്ങനെയൊക്ക തന്നെയാണ് അത് ചില ലാബുകളില് ഫ്രിഡ്ജിന്റെ സ്ഥലം ഇണ്ടാവില്ല എവിട ഫ്രിഡ്ജിന്റെ സ്ഥലണ്ട്
ആഹ ചലോടുത്തു സമ്മതിക്കില്ല
ആഹ ഇട വ പിനയാ അമ്മു ക കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ അച്ചന്ന് കണ്ട പന പൊട്ടിത്തെെറച്ച
ആഹ് ബോംബ് തെൻ ബോമ്പ് ഉണ്ടന്ന് പറ ഹ ഇല്ല്യാന്നും പറയണ് എന്റെ
പക്ഷെ ആർക്കാരും അതെയ് ഞാൻ അയ്ച്ചോടുത്ത പറിം ഇതേയ്യാണെ പേന പൊട്ടികങ്ങനെ രണ്ടാൾക്കാ അപകട പറ്റിയത് കാല
അല്ല അത് ഒരു ടൈപ്പ് പേന്യാ ബോംബ് പക്ഷെ അങ്ങന്‌ത്തൊക്കെ സെറ്റ് യ്ത് ഇങ്ങനെ വിക്കോന്ന ഞാനാലോയ്ക്ക്ണ്
ആഹ്
ചെലപ്പോ ഫൈക്കാ വേയ്രിക്കും ക്യാംചലം
ഇനിയമ്പാ കണ്ടിട്ടാക്സ്ഡന്റ് പറ്റിയെപ്പോലെ തോന്ന്ണ്ട്
അറിയില്ലെ ചെലപ്പ ഇങ്ങനെ കയ്യിലിര്ന്ന് പോട്ടണ വാ വേറെന്തേലും സാധനക്കെയോ
ഉം
അതൊക്കങ്ങനെ പിടിച്ചരുന്നിട്ട് പൊട്ടീണ്ടാവും
കണ്ടപ്പന്തോ പോലെയി അ വ തള്ളവര്ലൊക്കെ പോയി
ഞാൻ വിചാരിച്ചു ഉണ്ണിയട വല്യാവൂന്ന് അവളത് ഗ്രൂ പ്പിലാട്ട് ത്ത്വന്നോട നെ
ആഹ്
അപ്പൊ അത് ഞാ വ്യാച്ച്ചു അവന്റ കയ്യാവ്ന്ന് അപ്പൊ ഞാൻ പേടിച്ചു രാവിലെ തന്ന നോക് ക്കുമ്പോ ഇത് തന്നെ കണ്ടെ
ആഹ് അങ്ങനെ കാവി ചേച്ചീടെ കല്യാണം കൈഞ്ഞുലെ
അതെ കാവ്യപ്പൊ വിളിക്കലൊന്നുല്യ
ഏഹ് നെർക്കായില്ലെ വിരുന്നൊക്കെണോ
അതെ തോന്ന്ണ്ട്
ഏഹ്
വിരുന്ന് കഴിയുമ്പോ വിളിക്കായിരിക്കും
വസേജയമ്മേ
അങ്ങനെ മെസ്സേജയക്കലില്യ
ഉം അങ്ങന
ഉച്ചക്ക് എന്തിട്ട കറി
യ് ഉച്ചയ്ക്കന്നെ കറി ഞാ പറ്ഞ്ഞെ ഇന്നെലത്തെ മീൻ കറി
ഓ മറന്നു
അവിടെയോ
ഇവിടെ ഞാനിന്ന് സാമ്പാറ് വെച്ചു പിന്നെ പച്ച പയറുപ്പേരി വച്ചു പിന്നെ രാവിലെ ക്ക്ട്ലീണ്ടാക്കി
ഇപ്പക്കെ
ഏയ് അമ്മയാ ചെയ്യാറ് പക്ഷെ ഇവിട ഒക്കെത്തിലും ജീരകടണോണ്ടെ കഴിയ്കാമ്പറ്റണില്യ അപ്പൊ ഇന്ന രാവിലെ ഞാൻ നേരത്തെണ്റ്റ്ട്ട് വെച്ചു എന്റെ ഇഷ്ടത്തിന് അവിടെ വെ ക്കലൊന്നും നടക്കില്യ
ആണോ ഇപ്പ എങ്ങനെണ്ട് അമ്മായിമ്മ ടെററ് അവറോണ്ടോ എടക്
ഏഹ്
ഇപ്പ ടെററാവറോണ്ടോ
ട്ടെററാവലൊന്നുല്യാ
ഉം ഒതുങ്ങിണ്ടാവൂലേ ആ വെള്ളം വീണയ്നേഷം
ഉം ഒതുങ്ങി
പേടീണ്ടാവും
അതെ
ന്ന്ണ്ട്
പിന്നെന്തുട്ടാ
ഇനി എന്നാ വെര്കാ
ഇനി ഓണത്തിന് വർള്ളോ അയിന്റെ വലലീവ് കിട്ടാണെങ്കി വരും
അച്ചു ചേച്ചി വന്ന്ണ്ടായിലേ അങ്ങട്
ആഹ് അവള് ഇവടെ കൊട്ടിയൂരിക്ക് പോവാനായിട്ട് വന്നതാ
ആ
അപ്പോ വന്നപ്പോഇഗ്‌ഡ് ഇവിടെ അടുത്ത അതായത് ഇവടെ വർക്കെയ്യ്ണേന്റട്ത്ത റൂമെട്ത്തോട്ന്നെ അപ്പൊ അപ്പ ഞാൻ പറഞ്ഞു എന്നാ ഇങ്ങട് വായോ ആ ന്നിട്ട് ഇവ്ടെ വന്ന്ട്ട് ഞങ്ങള് നൈറ്റൊക്കെ കറങ്ങാനൊക്കെ പോയി
ആ
പോയ് ഫുഡോ
അത് നിങ്ങള് രണ്ടാളും മാത്രാണോ ചേട്ടനും
അവളും അവൾടൊരു ഫ്രണ്ടിന്റെപ്പാ വന്നേ അവനും പിന്നെ ഞാനും ചേട്ടനും അപ്പൊ രാത്രി ചേട്ടൻ പ്പ ജോലി കഴിഞ്ഞ് വന്നയ്ഞ്ഞ ജിമ്മില്ക്ക് പോവും അപ്പൊ അന്നൊരു ദുസ് ഞങ്ങള് പൂവണ്ടാന്ന് പറഞ്ഞ് ന്ന്ട്ട് ഞങ്ങ ങ്ങള് രാത്രി കറങ്ങാൻ പോയി
ഏ ആയിന്റെ ഫോട്ടോസൊന്നും ഇട്ടില്ലല്ലോ
ട്ടോ ഒന്നും അങ്ങനെ എടുത്തില്ല ഒന്നാമത് രാത്രി പിന്നെ അവടങ്ങനെ ലൈറ്റും ഇതൊന്നുള്ള സ്ഥലങ്ങളൊന്നില്ല്യ ഫുള്ള്ങ്ങനെ ഇരുട്ടെന്യ പിന്നെ അയ്ന്റെ
അവിടെന്തൊപോലെ തൃശൂരുള്ള പോലെ എക്സ്പോറെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊന്നുല്ലല്ലേ
സ്ഥലംണ്ട് പക്ഷെ കൊറേ ദൂര്യേ
അണോ
പോണവഴിക്ക് അവര്ടെ വണ്ടി പഞ്ചറായി
ഏഹ്
പ്പയ് ഞങ്ങള് കൊറെ ദൂരം നടന്നു ഞാനും അച്ചും കൂടെ
ഏഹ് രണ്ടാളും ഒറ്റക് യാ
ആ കൊറേ നടന്നു ഏഹ് മൂന്നാള് സ്കൂളിന്റെ എന്റെ ചേട്ടൻ്റെ സ്കൂട്ടിമ്മേ കേറി പക്ഷെ അതില് രണ്ടാൾക്കുള്ള കറക്റ്റ് സിറ്റിംഗ് ഒള്ളോ
നിങ്ങള് രണ്ട്പേര് രാത്രി ഒറ്റക്ക് നടന്നാ
അല്ല ചേട്ടൻ മു മുന്നിലുണ്ടായിരുന്നു ഞാ ഞങ്ങള് എറങ്ങി നടന്നു മൂന്ന് പേര്ക്ക് സ് സ്കൂട്ടിലിരിക്കാൻ പറ്റ്ണില്ല്യ
ആഹ്
അപ്പൊ ഞങ്ങള് പിന്ന ഫുള്ളും എറക്കാണേ ആ അപ്പൊ നല്ല രസ ണ്ടാവും വീണഴി ഞ്ഞാ അപ്പ ഞങ്ങള് നട ന്നു എന്നിട്ടെ ഞങ്ങള് രണ്ടുപേരും കൊറച്ചു ദൂരം നടന്നു അപ്പഴത്തേക്കും പിന്ന ഒരു ലിഫ് റ്റ് കിട്ടി
ഏഹ്
അപ്പ ചേട്ടൻ ആ ലിഫ്റ്റ് കിട്ടിയ ചേട്ടന്റെ വണ്ടില് കേറിന്നട്ട് ഞങ്ങക്ക് സ്കൂട്ടി തന്നു അപ്പ അവള് ഓടിച്ചു എന്നിട്ട് ഞങ്ങള് ബീച്ചിലേക്ക് പോവാന്ന് വെച്ചോണ്ട്ന്ന പക്ഷെ വണ്ടി പഞ്ചർ ആയ കൊണ്ട് പഞ്ചർ ഒട്ടിച്ച് വന്നപ്പ ഒത്തിരി നേരം വൈകി അപ്പ ഞങ്ങള്പറഞ്ഞു മൻ ന്തി കഴിക്കാൻ പോവാം എന്നിട്ട് ഞങ്ങള് നാല് പേരും കൂടെ മന്തി കഴിക്കാൻ പോയി
ഏഹ് എൻജോയ് അതെ ഇപ്പ എത്ര പേരായി ഫോൺ വിളിച്ചിട്ട് ഇപ്പ എത്ര പേരായി ഫോൺ വിളിക്ണ്
എന്ത്
ആ ആ ച് ച് ഞാൻ പറയാൻ മറന്നു എന്തുട്ടേ ഇത് പുലർച്ചെ മൂന്ന് മണിക്കൊക്കെ ഫ്രീയാണോ ചോയിക്കുന്നെ
ആഹ് അത്ണ്ടാവും അതിന്റ ഉള്ളില്
ഇ യാന്
അതിലോ ക്കൊന്നുംല്ലാന്ന് തോന്നണ്ട് ചെലോരക്ക് ടാസ്ക് ഇങ്ങനെ വന്ന് കൊണ്ടിരി അപ്പോ ചെലോര് ഇങ്ങനെ ചെയ്തോണ്ട്ക്കും
ഞാന്നൊക്കുമ്പോ ചേച്ചി ഫ്രീ ഉണ്ടോ ചിരി വന്നിട്ട് ഞാൻ ഇവർക്കൊന്നും ഉറക്കൊന്നില്ലേ
ആഹ് അതാണ് ചെലോര് ഇങ്ങനെ ടാസ്ക് നോക്കിരി ഇണ്ടാവും
ആ അങ്ങനെ പിന്നെ
പിന്നെന്തൂട്ടാ
എന്ന് ഇപ്പൊ വീട് പത്മില്യ
ഇല്ല ആയിട്ടില്ല
ആ എന്ത ചെയ്യ
ഞാനി ന്നാലും ഇവിടെ ലൈബ്രറിയിൽ പോയിട്ട് മെമ്പർ ശ്യപ്പെടുത്തു
കുടുത്ത
ആ കൊറെ ബുക്ക് ഇണ്ട് കുറെേ ബുക്കണ്ട് ആ ഒരു ബുക്ക് എടുത്തു ആരാചാർന്ന് പറഞ്ഞിട്ടുള്ളത് വലിയ ബുക്ക കൊറേണ്ട് വായിക്കാൻ അത നോവൽ അത്
ആഹ
അപ്പൊ അത ഒന്ന എടുത്തു
ഉം
ഇനി അത് കഴിഞ്ഞിട്ട് വേണം അടുത്തത് പോയി എടുക്കാനായിട്ട് എന്നാലും പിന്നെ പെട്ടന്ന് പോയോണ്ട് തപ്പെടുക്കാന്ന ആരം കിട്ടീല്ല ചേട്ടന് ജിമ്മൽ പോണോണ്ട് വേഗം പോന്നു
ഉം ചേട്ട പേ എങനിണ്ട് മുന്നത്തെ പോലെ മാറിലിപ്പോ
കുഴപ്പമില്ല
ഇപ്പ ആ ബോഡിങ്ങ ഒന്നില്ലല്ലോ
ഏല്ലല്ല പത്ത് മിനിറ്റ് ആയി
ആയി ഇനി കട്ടിയാലെ എന്ത് ഇങ്ങോട്ട് വിളിക്കോ
ആ ശരിന്നാ
ആ ശരി